ക്കാടി എന്തൊക്കെയുണ്ട്, ഞാൻ വീട്ടിലാടി,
ഉം എപ്പ ചെന്ന് നീ?
ആഹ്, ഞാനെന്നേര ഇങ്ങു വന്നു ഉച്ചവരല്ലേ ഉള്ളായിരുന്നു ക്ലാസ്,
ആഹ്,
ഞാൻ ഒന്നരയ്യപോന്ന് പിന്നല്ലാതെ,
ആഹ്, ആഹ്
നിനക്ക് പെട്ടെന്ന് ബസ്സ് കിട്ടിയായിരുന്നോ?
ആഹ്, എനിക്ക് കിട്ടിയായിരുന്നു.
ആഹ്, ഏടപ്പോയ്? ആഹ് എനിക്ക് കിട്ടി പിന്നെ എനിക്ക് അവിടുന്ന് വന്നിട്ട് വീട്ടിലോട്ട് വരാനുള്ള ബസ്സിന് വിഴിച്ച് താമസം ഉണ്ടായിരുന്നു,
ആഹ് ആഹ്, എനിക്കിപിന്നെ ഒറ്റ ബസ്സ് കയറിയാ മതിയാരുന്നല്ലോ,
ആ് പക്ഷേ ആനങ്കിൽ അവിടെ ഒരു അമ്മൂമ്മയെ ഞാൻ കണ്ടിട്ട് എനിക്ക് തോന്ന് ആരെങ്ങാണ്ട് ഉപേക്ഷിച്ചിട്ട് പോയാൻ തോന്നുന്നു ബസ്
അയ്യോ കഷ്ടായിപ്പോയല്ലൊ ആരും കണ്ടില്ലായിരുന്നോ?
ഇല്ലായിരിക്കും അങ്ങനെ നമ്മള ആരും ശ്രദ്ധിക്കത്തില്ലല്ലോ ആ മ്മൂമ അടെന്ന് തിരക്കുന്ന കണ്ട പ്പഴാന്തോന്നു എല്ലാരും അറിഞ്ഞെ,
അവിട്ന്ന് സി സി ടി വി ക്യാമറയില്ലേ?
ആഹ്, എനി കടകൾലെങ്ങാനും ഉണ്ടെങ്കിലും എനിക്കറിയത്തില്ല.
ഓഹ് ഓഹ് ഇനിയിപ്പ എന്തോ ചെയ്യും?
എനിക്കോന്ന് പോലീസിനെക്കെവിളിചെന്ന് അപ്പോഴത്തെക്കെ ബസ്സങ് എടുത്ത് ഇനി എനിക്കോന്ന് അവരു ആശ്രയിലെങ്ങാണ്ട അനാഥാലയത്തില എങ്ങാണ്ടാ ക്കാൻ പോകുന്നത് പറയുന്നത് കേട്ടാലുണ്ട്,
എന്ത് കഷ്ടാന്ന് പറയാ മനഃപൂർവ്വം കൊണ്ടുവന്ന് കളഞ്ഞന്നേ അല്ലാതെ വഴുതെറ്റി പോയൊന്നും അല്ലല്ലോ,
ആ അമ്മൂമ്മ ഞാൻ പോയില്ല അല്ലാതെ ബസ് ഇരുന്നവരൊക്കെ പോയവരോരുത്തർ പറയുന്ന കേട്ട്, മോൾടെ കൂടെങ്ങാണ്ട് വന്നെയാന്ന് മക്കള് പെറ്റ തള്ളനാന്നേ,
ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടുവന്ന് കാണിക്കാൻ ആക്കാനുള്ള മര്യാദ പോലും കാണിക്കാതെ വഴീല് ഉപേക്ഷിച്ചിട്ട് പോയേക്ക്ന്ന്
ആഹ് ഇപ്പഴെങ്ങും ഇപ്പ എനിക്ക് തോന്നുന്നു മക്കളൊന്നും ഉള്ളവരെയൊന്നും ഇങ്ങനെ എടുക്കത്തില്ലായിരിക്കും.
ആന്ന് തലേന്ന് എങ്ങനേലും ഒഴിക്കാൻ വേണ്ടി എന്ത് കഷ് ട്ടാ ആ അമ്മൂമ്മ എത്ര ആശിച്ചു മോഹിച്ച് വളർത്തിയ മോളാ എത്ര മക്കളുണ്ടെന്ന് പോലും അറിയത്തില്ലേ
നമ്മക്കറിയാൻ വയ്യ കഷ്ടം ഇത് തന്നെ ആയിരിക്കും അവിടെ കെടക്കുന്നവരുടെയൊക്കെ വെഷമോ അവരുടെ സങ്കടം നമ്മ ക്ക് തന്നായാപ്പോലും അമ്മേടേം അച്ഛന്റെ കൂടെ ആർടേങ്കിലും കൂടെ പോയി കൂട്ടം തെറ്റിയാൽ തന്നെ നമ്മക്ക് വെപ്രാളം കേറും
ഇത് അറിയാതെ പറ്റുന്ന അല്ലല്ലോ മനപ്പൂർവം കൊണ്ട് വന്ന് കളയുന്ന അല്ലിയോ
ആലോയ്ച്ചു നോക്കിയതാണേ
ഇപ്പൊ അമ്മക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സങ്കടപ്പെടാനല്ലാത ഒന്നും ചെയ്യാൻ പറ്റത്തില്ല
ഉം അത് കാണുമ്പോ അതൊക്കെ ഇതൊക്കെ ഈ പുല്ലെല്ലാം ഞാനേ കാണത്തോള് താനേ എനിക്കങ്ങ് സങ്കടം വെരേം ചെയ്യും
എനിക്കിപ്പ നീ പറയുന്ന കേട്ടപ്പോ തന്നെ നല്ല സങ്കടം ഒണ്ട്
പാവം പിടിച്ച അമ്മ എന്തൊ ചെയ്യാനാ അവ്ടെ ഇനിപ്പങ്ങ് ചെന്ന് കാണും എ എന്തായാലും ഏറ്റെടുക്കും പോലീസൊക്കെ വന്ന സ്ഥിതിക്ക് ആശ്രയക്കാരൊക്കെ ഏറ്റെടുക്കും ഇഞ്ഞി വിളിക്കുന്നോന്ന് അറിയ ത്തില്ല അ അമ്മയ്ക്ക് നമ്പരൊക്കെ അറിയാന്ന് നമ്മക്ക് അറിയത്തില്ലല്ലോ
നീയിത് വീട്ടി പറഞ്ഞോ
ആഹ് ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ ചായ വന്ന് ചായ കുടിച്ച സമയത്ത് ഇങ്ങനാ പറഞ്ഞേ അവര് പറയാ എന്തോ ചെയ്യാനാന്ന്
ഉം
സൈലന്റാ ആഹ് ആഹ് അങ്ങനെയൊക്കെ ഇരിക്കുന്ന് അതുകൊണ്ടപ്പോ അങ്ങ് സങ്കടായിപ്പോയി
ഉം ഞാനും ഇപ്പൊ വല്ലാതായി പോയി
ആഹ് ഓരോ ആശ്രയേ കെടക്കുന്ന ഓരോരുടെ അവസ്ഥ ചെലരെയൊക്ക കൊണ്ടാക്കുന്ന് ചെലരെ ക്ക് ഇങ്ങനെ കൊണ്ട് പോകുന്നേരി
എല്ലാർക്കും കാണും ഒരുപാട് മക്കള് പക്ഷെ എന്തോ പറഞ്ഞിട്ട് എന്തോ കാര്യം
മ്ഹ് എന്തൊ ചെയ്യാനാ അതൊരു പെ മോ മോളാന്നൊള്ളതാ
നാളെ അവർക്കും ഇതേ അവസ്ഥ ആവുംന്ന് അവര് ആലോയിക്കുന്നില്ല
ആഹ് എന്തൊക്കെയായാലും ഇങ്ങനൊക്കെ ചെയ്യാവോ
ഉം നമ്മള് സങ്കടപ്പെടാം
ആഹ് അനക്കാതെ ആഹ് അങ്ങനെ
ആഹ്
ആഹ് അവരേക്ക കൊണ്ട് നമ്മക്ക് എന്തായാലും അവരൊക്കെ എന്തൊരു മനുഷ്യരാന്നാവോ ഇത്രേം ആൾക്കാരുടെ എടയ്ക്ക് ഇവരെങ്ങനെ ഇവർക്ക് ധൈര്യ ര്യം എങ്ങനെ വന്നെന്നാ എനിക്കിപ്പഴും അലോയിക്കാൻ വയ്യാത്തെ ഈ അമ്മയെ ഇങ്ങനെ കളഞ്ഞി
അയിന് ആൾക്കാര് കണ്ടാ എന്തോ ചെയ്യും ഇഷ്ടമില്ലാത്തവരെ കൂട കൊണ്ടോവാൻ പറ്റത്തില്ലാന്ന് പറഞ്ഞാ ഉപേക്ഷിച്ചിട്ടങ്ങ് പോവ്വാ
എന്നും പറഞ്ഞ് ഇങ്ങനാന്നോ ഇതിലും ഭേദം ഇതിലും എന്തൊരു അന്തസുണ്ടായിരുന്ന് അനാഥാലയത്തില് അല്ലെ പോലീസ് സ്റ്റേഷനില് കൊണ്ടാക്കാഞ്ഞെ എന്താർ
അനാഥാലയ ത്തി കൊണ്ടോന്നാക്കി കഴിഞ്ഞാ അവര് നമ്പര് വാങ്ങിക്കും എന്തെങ്കിലും ആവശ്യോണ്ടെങ്കി പൈസ കൊടുക്കണം ഇതാവുമ്പോ ആർ ക്കും ഒന്നും കൊടുക്കണ്ടല്ലോ
അന്നാലും ചെലപ്പോ ആ അമ്മക്ക് അഡ്രസ്സ് ഒക്കെ അറിയാങ്കി പൊക്കുവായിരിക്കും അല്ലെങ്കി ചെലപ്പോ ഫോ ഫോണിലൊക്കെ ഇടുംൾ
ആഹ് അമ്മ ചെലപ്പം മക്കൾടെ നന്മയ്ക്ക് വേണ്ടി ഒന്നും മിണ്ടത്തില്ല ആഹ് അറിയത്തില്ലാന്നങ് പറഞ്ഞിരിക്കും
എന്നാലും പോലീസുകാരൊക്കെ എങ്ങനേലും ഫോണിലൊക്കെ ഇട്ട് ചെലപ്പോ അയൽക്കാരൊക്കെ കണ്ടൊക്കെയെ ഈ അമ്മേ അറിയാവുന്നവരൊക്കെ ഉണ്ടോന്നക്ക ചോദിച്ചാല് മൊ മോളിലേക്കാ വരുവായിരി
ആഹ് അങ്ങനെ എന്തെങ്കിലൊക്കെ ചെയ്ത് ഇഷ്ടമില്ലാത്ത വീട്ടിലോട്ട് പോവാതിരിക്കുന്നതാണ് ത് പിന്നെ ആഹ് അമ്മൂമ്മയ്ക്ക് ഉപദ്രവം സഹിക്കേണ്ടി വര്ത്തില്ലേ.
അല്ല അല്ലാതെ ഇങ്ങനെ ചെല്‌പോ അങ്ങനെ കളഞ്ഞിട്ട് പോയതിന് ഇതിന് കേസെടുക്കാൻ അല്ലാതെ കൊടുക്കാനും അമ്മയെ കൊണ്ട് തുടങ്ങുന്ന ആയിരിക്കത്തില്ല
ഉം കേസ് എടുത്താല് ന്തുവാ അവര് വർഷങ്ങളോളം ജയില് കോടതി കേറി എറങ്ങും.
ഓഹ് ഹോടതിയൊന്നും എറങ്ങ്ണ തൊന്ന് അറിയില്ല. ആണ് നാറി പോവെത്തെല്യെ ഒള്ളൂ ഈ സംഭവങ്ങളൊക്കെ.
സ്വന്തം മക്കള് കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്ന അമ്മയുടെ ഒരു സങ്കടം മനസ്സിലാക്കണം. അവര് ഭയങ്കരവായിട്ട് സങ്കടപ്പെടുന്നുണ്ടായിരിക്കും ആരും ഇല്ലാതെ ഉപേക്ഷിച്ചതല്ലയോ.
പിന്നല്ലാതെ ഇത്ര അത് എവിടെങ്കിലും കൊണ്ടോവാം പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നേ ആയിരിക്കേ.
അതാ എനിക്കങ്ങ് വല്ലാത്ത സങ്കടം തോന്നുന്നത്. എന്തോ ചെയ്യാനാ നമ്മക്ക് സങ്കടപ്പെടാനെല്ലേ പറ്റത്തൊള്ളു.
ആണ്. ആഹ് ആത്രി കിടക്കുന്ന ഓരോ അമ്മമാരുടെ അവസ്ഥ ഇതൊക്കെ നമ്മളിപ്പം തന്നെ ഇപ്പൊ ഓരോ വിസിറ്റ് ചെയ്ണെ ക്കെ പോകുമ്പോ തന്നെ അവിടൊക്കെ എന്തോരം കാണുന്ന ഓരോരുത്തരെ കരച്ചിലും നെലവിളിയും.
അത് അവര് നമ്മളെ കാണുമ്പോ വിചാരിക്കുന്ന് അവരുടെ വീട്ടിന്ന് ആരക്യോ വരുന്നെന്ന.
ഉം അവര് അവര് വിചാരിക്കുന്നത് നമ്മുക്ക് നമ്മൾ ചെലപ്പം. ഉം ദാരിദ്ര്യത്തിന്റെ അങ്ങെ അറ്റം അതിന്റെ ഒര് ഏകീയത നിങ്ങൾക്ക് ഇല്ല. നോക്കാൻ അമ്മയാലും അച്ഛനായാലും ആരാലും ഇല്ലെയോ. ല്ല ജോലി അത് നമുക്ക വെഷമം വരു.
അന്താ ചെയ്യാ വെഷമിക്ക് നമ്മുക്കുള്ള വെഷമം പോലും അവരുടെ മക്കക്ക് ഇല്ലല്ലോ
ആ ഇവരൊക്കെ ഇവരൊക്കെ അനുഭവിക്കും. അല്ലാതെ എന്തൊരു ദൈവം കാണുന്നുണ്ടന്ന് പോലും ഒരിതില്ലന്നുള്ളതാ.
ഒറപ്പായിട്ടും അനുഭവിക്കും ഇവരുടെയൊക്കെ മക്കള് തന്നെ ഇവരെ ഇങ്ങനെ. കൊണ്ടുവന്നാക്കും അപ്പൊ കൊണ്ടാക്കത്തൂല്ല വഴിയിലങ്ങണ ഉപേക്ഷിക്കത്തേ ഒള്ളൂ
ഇവർക്കൊക്കെ എന്തൊരു യോഗ്യതയുണ്ട് പറയാനായിട്ട് എന്നെ നോക്കണോന്നൊക്കെ
അത് മക്കള് തിരിച്ചു ചോദിക്കും ഇങ്ങള് എല്ലാ പിള്ളാരും ഇത് കണ്ടോണ്ടിരിക്കുവല്ലയോ. നിങ്ങൾ നിങ്ങളുടെ അമ്മയെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചല്ലേ പിന്നെ എന്തിനാണ് ഞങ്ങളോട് നോക്കാൻ പറയുന്നേന്ന് ചോദിക്കും
ആര് എന്തരു മനുഷ്യത്വ ഇല്ലാത്ത കുറെ കൂട്ടർ എന്നാ സ്വന്തം പ ഇറ്റ തള്ളയാണ് ഇത്രയും നാള് നോക്കി.
അമ്മയെന്നോ അച്ഛനെന്നോ ഈ കാലത്ത് ഒരു ബന്ധവും ഇല്ല എല്ലാരും അയ്രും പൈസയും സ്വർണവും കിട്ടിക്കഴിഞ്ഞാ പിന്നെ ആരും ആർക്കും ആരു അല്ല.
അപ്പ ഈ പൈസക്കൊക്കെ വേണ്ടിട്ടാ. ഇതെല്ലാം എഴുതി എട്ടിരിക്കും ഞാൻ ൻമ്പ പാമ്പ് പിടിച്ച അ ഇങ്ങനെ.
ആന്ന് സ്വപ്പം പണവും കിട്ട കഴിഞ് കഴിഞ്ഞാൽ പിന്നെ അമ്മയും അച്ഛന ഒന്നും വേണ്ടെല്ലോ
ആഹ് വേണ്ടവേണ്ട എന്ത്തു ചെയ്യാനാന്ന് പറ അവേർക്കൊക്കെ വന്നെങ്കി അയ്നുള്ള കൂലി കിട്ടും
ഒറപ്പായിട്ടും കിട്ടും. നമ്മള് നമ്മുടെ അല്ലെങ്കിൽ ആ അമ്മയുടെൊക്കെ മനസ്സ്. ഉരുകുന്നുണ്ടായിരിക്കും.
ആഹ് തീർച്ചയായിട്ടും പിന്നെ അല്ലാ അവരുടെ ഇപ്പം ആരേലും ചോദിക്കുമ്പോൾ പുറമേ ഇല്ലെങ്കിലും അവരുടെ ചെന്തോര് ഒരുങ്ങുന്നതെദൈവം അത് കാണുന്നുണ്ടല്ലോ
ഒറപ്പായിട്ടു മറ്റുള്ളവരോട് പരാതി പറഞ്ഞില്ലെങ്കിൽ അവരുടെ മനസ്സിില് നല്ല വേദനയില്ലേ. നമുക്കാണെങ്കിലും അങ്ങന അല്ലെയോ.
പിന്നെ അല്ലാതെ
ഉം നമ്മടെ വീട്ടില് കൊണ്ട് ഉണ്ടല്ലോ അമ്മൂയും അപ്പൂപ്പനും ഒക്കെ നമ്മളൊക്കെ നോക്കുന്നതണക്കെങ്കിലും അവർക്ക് നോക്കിക്കൂടെ.
അതാ നമുക്ക്ന്ന് വെച്ച കഴിഞ്ഞാൽ അത് കണ്ടപ്പോ അങ്ങ് സങ്കടയി പോയി
അത് നീ പറയുന്ന കേട്ട് എനിക്കും നല്ല കണ്ണ ന്ന് പററയുന്നുണ്ട് സങ്കടം വരുന്നു.
ആ എന്താ ചെയ്യാന അവരു കാര്ം അവർക്കറിയാം.
ആഹ്
ഉ അവര് എന്തായാലും സ്വന്തം മോളാ എന്നിട്ട് പറയുന്നെ മക്കളെ ആരും അവള് അറിയാതെന്നാണ് ഇട്ടിട്ട് പോയയിരിക്കും-
ഓഹ് അ എന്നിട്ടും മക്കളെ ന്യായീകരിക്കുവ
ന്യായീകരിക്ക അല്ലാതൊന്നുയില്ല അമ്മയ്ക്ക് ന്യായീകരണം മാത്രമേയുള്ളൂ മക്കളോട്
മറ്റുള്ളവരുടെ മുമ്പില് മക്കള് തെറ്റുകാരാവരുത് അവരെ ആരും ദുഷ്ടരെന്ന് വിളിക്കരുത് ഇതൊക്കെ - ഇത്‌യൊക്കെയാണ് അവരുടെ ചിന്ത
ആന് ആന് പിന്നെല്ലാതെ
ഈ ഒരു മനസ്സു കൊണ്ട് തന്നെയാണ് അവർക്ക് ഈ ഒരു ഗതി വന്നത്
ആന് ആന് അവടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പാവം പിടിച്ച അമ്മമാര് എത്രയോ നല്ല ആൾക്കാര് നോക്കുന്നടം ഒണ്ട് അമ്മമാര് അതേപോലെ നമ്മള് പയാൻ ആണേ ചെലതിന്റ കയ്യിലിരിപ്പിനും ഉണ്ടേ
ആഹ് അതാണ്-
മക്കള് ജീവിക്കാൻ തമ്മേക്കാത്ത കൊറേ പേരും ഉണ്ട്
അവരൊക്കെ നല്ല അന്തസായിട്ട് ജീവിക്കുന്നു പാവം പിടിച്ച ഇതിങ്ങക്കും ഈ ഗതി വരുത്തുള്ളൂ
അത അങ്ങനെ വേല ഇറക്കുന്നവരെ പൊന്നെപോലെ മരുമക്കളായാലും മക്കളായാലും നോക്കുന്നെ കൊണ്ട്- കളയാതും പിടിക്കാതെ- ആ പാവം പിടിച്ചവരെയൊക്കെ കൊറെ പെണ്ണുങ്ങളായാലും മക്കളായാലും മരുമക്കളായാലും കൊണ്ട് കളയും
അവര് അവർക്കൊരു പ്രതികരണ ശേഷി ഇല്ല എന്തും അവരെ ചെയ്യാന്നുള്ള വിചാരമാണ്
ആരും ചോദിക്കാനില്ല മക്കളെല്ലാം ഒറ്റക്കെട്ടാണേ പിന്നെ ആരാ ചോദിക്കുന്നത് നാട്ടുകർ ചോദ- ചോദിക്കാൻ വന്നാ ചോദിക്കും എന്നാ നീ കൊണ്ട് പൊക്കോളാൻ പറയും
അഞ്ചും ആറും മക്കളാവും മിനിമം രണ്ടും മൂന്നും മക്കളെങ്കിലും ഒരാൾക്ക് കാണും അതല്ലേ ഇണ്ടാവുന്നെ അവസ്ഥ ഇതൊക്കെയാ
ആഹ് അത് തന്നെ എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നാ
മക്കളുള്ള അമ്മമാരെ നോക്കുന്നില്ല പക്ഷേ ഈ- ഒന്നും രണ്ടും മക്കളും ഉള്ളവരൊക്കെ എങ്ങനെ നോക്കും
ആന് അതോ ഒരു മക്കളൊക്കെ ഉള്ളവരാ പൊന്നെ പോലെ നോക്കുന്ന പത്ത് ഇരുപത് എന്നെ- ആവുന്ന കാലത്ത് എനിക്കാവാത്ത കാലത്ത് നോക്കണ്ടന്ന് പറഞ്ഞ കൊറെ മക്കളെ ഒണ്ടെന്നും പറഞ്ഞൊന്നും ഇല്ല
ഇല്ലയില്ല എത്ര പണം ഉണ്ടെങ്കിലും ആളിന്റെ സ്ഥാനത്ത് ആള് തന്നെ വേണം
ആഹ് ആള് - ആളിന്റെ സ്ഥാനത് ആളും വേണം എന്നും പറഞ് എത്രയോ എടുത്ത് മക്കള്- ഉം ബന്ധുക്കൾ നോക്കുന്ന മക്കള് തിരിഞ്ഞു നോക്കാതെ പോലും ബന്ധുക്കള് ബന്ധം കൊണ്ട് നോക്കുന്നേനു വെച്ചാൽ - ചേട്ടത്തി അനിയത്തിമാരൊക്കെയെ
മക്കൾക്ക് ഇല്ലാത്തതാണോ പിന്നെ ബാക്കി ബന്ധുക്കള് നോക്കുന്നു സ്വത്തെല്ലാം മക്കക്ക് കൊടുത്തിട്ട് ബന്ധുക്കള് നോക്കുവോ
അന്നാലും ബന്ധുക്കൾക്ക് നോക്കണന്ന് കാണും ചെലപ്പോ അവരും അവരുടെ മക്കളുടെ കീഴിലായിരിക്കും കെടക്കുന്നത്
ആഹ് അവരും അവരും വല്ലവരുടെയും - തെയ്യം കാത്തുകെടക്കുമ്പോ അവർക്ക് കൊണ്ടുപോയി നോക്കാൻ പറ്റുമോ
എന്തായാലും ആ അമ്മ എന്തായാലും സുരക്ഷിതായിട്ട് ഒരിടുത്ത് എത്തിന്ന് തോന്നുന്നു
ഉം പോലിസൊക്കെ നാട്ടുകാരും എടപെട്ട സ്ഥിതിക്ക് എന്തായാലും എത്തിക്കണുമായിയിരിക്കും എന്നാലും വീട്ടിലെ സന്തോഷം കി- കിട്ടത്തില്ലല്ലോ
എന്നാലും അവര് ചെലപ്പോ അവർക്ക് വീട്ടി കെടക്കുന്നതിനും കാട്ടി സന്തോഷം ചെലപ്പോ അവിടെ ആയിരിക്കും അവിടെ അടിയും പിടിയും കൊള്ളണ്ടല്ലോ
പിന്നെ അവരുടെ പ്രായത്തിലുള്ള ആൾക്കാരും അവരെ സ്നേഹ- അപ്പൊ അവിടെ പരിചരിക്കാൻ ആൾക്കാരൊക്കെ കാണുമല്ലോ
ഉം കാണും അതേ ഒരേ പ്രായയൊക്കെ - ഒക്കള്ളവര് കെടന്ന് തമ്മി കാര്യം പറയുമ്പോഴൊന്നും അവർക്ക് വലിയ വിഷമൊന്നും വരത്തില്ല
ഉം എന്താലും നീ അത് ആലോചിച്ച് വിഷമിക്കേണ്ട നാളെ നീ കോളേജിൽ വരു-
ആഹ് ഞാൻ വരും നീ ചോറ് കഴിച്ചോആഹ് എന്നാൽ ശരിയടാ
ആഹ് ശരി